ആഹ് എന്താടാ വിശേഷ്
സുഖായിട്ട് പോകുന്നു. മയം മയ മയ ഒക്കെയുണ്ടോ മഴ നന്നായിക്കുണ്ടോ ആഹ്
ഇന്നില്ല ഇന്നലെയൊക്കെ
ആഹ് ഇന്നലെവിടെയും നല്ല മഴ യാരുന്നു. ഇവിടെ ഇന്നില്ല. നല്ല വെയിലാ അതുകൊണ്ട് അലക്കിയതൊക്കെ ഉണങ്ങി കിട്ടി.
ആഹ് എന്നിട്ട് എന്താണ്? ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല കഴി ആവുന്നേ ഒള്ളു.
ഉം നേരം വൈകിയാ കഴിക്കാറ്?
ആഹ് നേരം വൈകി അവര് അവരൊക്കെ വന്ന് കൈക്കട്ടെ എന്ന് അപ്പം വിചാരിക്കും. പിന്നെ നമ്മള് എന്താണ് ഭക്ഷണം കഴിച്ചാല് പിന്നെ നമുക്ക് ഓരോ പണികളായിട്ടുണ്ടാവുമല്ലോ
ആഹ് ആഹ് മക്കള് എത്രാണ്?
മൂന്നാളുണ്ട് ഒക്കെ സ്കൂളിന്നൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ചെറിയ മോള് നഴ്സറി ഒക്കെ പോകാൻ ഭയങ്കര കരച്ചിലാണ്. അവരെവരെ രാവിലെ പാ ആ എൽ കെ ജി ആണ് ഭയങ്കരം പാടാണ് പറഞ്ഞയക്കാൻ. ഒരു മണിക്കൂറോളം പാട്ടുണ്ടാവും.
ആഹ് പോവാന്. ഇന്നത്തേക്ക് എന്താ
ഏഹ്
ചെടികളൊക്കെ ഉം ചെടികളൊക്കെ ഇണ്ടാക്കാൻ താല്പ
ആഹ് ട്ടാറുണ്ട് ആഹ് അതന്നെ ഞാനാ
ഉം കുഴിച്ച്ടാല് ഇണ്ടാവുല്ലെ
ആ ഇണ്ടാക്കാറുണ്ട് കൃഷികളുണ്ടാ കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
ഇല്ലല്ല
വർ ക്കെയിണ്ടൊ
ഉം ഇല്ല ഞാന് ഇന്റർവ്യു ഇല്ല ഗ്രാഫിക്ക് ഡിസൈനറയി
പഠിക്ക്ണണ്ടാവുല്ലെ
ക്കലൊക്കെ കഴിഞ്ഞ്ക്ക്ണ് ഇഞ്ഞ് ജോബ് നോക്കണം
ആഹ് അത് ഭയങ്കര റിസ്ക്കൊ പ്പാണല്ലേ അല്ല ആരാ ആ എവിടെണ് ഫാഷൻ ഡിസൈൻ പഠിച്ചിരുന്നെ
ഫാഷൻ ഡിസൈനല്ല ഗ്രാഫിക് ഡിസൈൻ
ആ ശരിയാണ് പിന്നെ എന്താണ് ഫുഡിന് എന്താരുന്നു
ഫുഡ്‌ കഴിച്ചോ ഫുഡിന്ന് മന്തിയാരുന്നു
ആ
മന്തി ന്നിവിടെ പെങ്ങള് ൻ്റെ മോളേ സൽക്കാരേ അപ്പൊ പിന്നെ അയിന്റെ ഫുഡ്ണ്ട് ഇപ്പത് കഴിച്ച്
അത് ശരി ആ
ആ
കെടന്നാ ഉറങ്ങിയാ മതി
ആ ഭക്ഷണം കഴിച്ചാ തന്നെ പകുതി നമ്മള് രാത്രിത്തെ പണി കഴിഞ്ഞാല് പിന്നെ ര രാത്രി വേഗം ഭക്ഷണം കഴിക്കന്നാ നല്ലത്
രണ്ടാമത്തെ ഏട്ടന്റെ വീട് രണ്ടാമത്തെ മൂത്താച്ഛന്റെ വീ ഇല്ലേ സൽക്കാരം അപ്പം അവിടുന്ന് അവിടെ പോയി കഴിച്ച് പോന്ന് കയിക്കാത്തോർക്ക് പിന്നെ കൊ കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നും ചെയ്ത്
ആ അങ്ങനെയൊക്കെ ആയിരുന്നൂല്ലേ
ആ നിങ്ങളെന്താ ഫുഡൊക്കെ നല്ലോണം വെക്കുവോ
ആ വെക്കും മ മന്തി ബിരിയാണി ഒക്കെ വെക്ക ക്കും എല്ലാം വെ ക്കും നമ്മള സാഹചര്യം ചിലപ്പോ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ പഠിച്ചു ആ
നിങ്ങളെടുത്ത ഡിഗ്രി ഒക്കെ പോയടോ ഡിഗ്രിയൊക്കെ പോയിട്ടുണ്ടോ ചോയിച്ചേ
കേ ൾക്കുന്നില്ല
ഡിഗ്രി പോയണ്ടോ ചോദിച്ചേ
ഡിഗ്രിയാ ഹലോ
ഏ ഡിഗ്രി പോയിണോ
ഡിഗ്രിയാ
ആ
ഇല്ല പ്ലസ്ടു വരേ പോയിട്ടൊള്ളു
ഏ പ്ലസ്ടുനായിരുന്നു മാരേ
ആ പ്ലസ്ടു കഴിഞ്ഞു പിന്നെ പോയി ക്കില്ല പിന്നെ മക്കളും പിന്നെന്താക്കാ പിന്നെ അവര് പിന്നെ പിന്നെ നടക്കണല്ലാ
വല്യ മോൻ എത്രലാ
വല്യ മോൻ എട്ടാം ക്ലാസിലാ രണ്ടാമത്തോള് രണ്ടാം ക്ലാസ്സിലാണ് ചെറിയത് എൽ കെ ജിയിലാണ് അവൾക്ക് രാവിലെ ആയാ ഭയങ്കര മടിയാണ് പോവൂലാ പോവൂലാ കുളിക്ക ക്കാനും മടി ഡ്രസ്സ് മാറ്റണെങ്കി ഒരു മണിക്കൂർ വേണം
വണ്ടി ഉണ്ടോ സ്
ആ വ ആ വണ്ടിണ്ട് വാഹനണ്ട് അയിലാാണ് വിടും പിന്നെ ഞാൻ കൊണ്ടോ യാക്കി അ ആയിരുന്നു
ഏ വണ്ടിയൊക്കെ മുറ്റത്ത്ക്ക് വര്വോ അതോ
അതൊക്കെ വരും
ഉ
അതൊണ്ട് നല്ലതാണ് നമ്മക്ക് നമ്മള് കൊണ്ടയാക്കാർഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ ആ
ഈ മായവുമ്പം ഭയങ്കര കെതേട് ഇന്നോട് പർ ഞ്ഞ് ബുദ്ധിമുട്ടാണ് അപ്പിന്നോട റിം ഇങ്ങളാക്കി തന്നാ മതി ആക്കി തന്നാ മതി റിം
ക്കെ നല്ല മഴയാണ്
ആ അതെ നല്ല മഴാണ് ആ ഇവടെ നല്ല മഴായിരുന്നു അപ്പൊ അ
എല്ലോട്ത്ത്ക്കുണ്ട് തോന്ന്
ആ
ഇങ്ങളെന്താ റോഡിന്റെ എട്ത്താ വീട്
ആ റോഡിൻ്റട്ത്ത് നമ്മ അ അങ്ങാടിലല്ല
ആ ഉള്ളേരിയയിരിക്കുലെ ആ എന്താ ഫുഡ് ഇങ്ങളെങ്ങനെ ബിരിയാണി ഒക്കെ വെക്കല് വേറെ മോഡലാണോ അതോ
ബിരിയാണി നമ്മള് പിന്നെ അ ഉള്ളിയൊക്കെ വാട്ടി പിന്നെ അതിലേക്ക് വെള്ത്തുള്ളി ഇഞ്ചി വെള്ത്തുള്ളി പച്ചമുളക് പേസ്റ്റിടും പിന്നെ തക്കാളി ടും അവാട്ട്യൊക്കെ എണ്ണേലാ വാട്ട സൺഫ്ലവറില് ട്ട് തക്കാളി ടും തക്കാളിട്ട് നല്ലവണ്ണം ഉം പിന്നെ മസാലകളന്നൊക്കെ ഇട്ടിട്ട് പിന്നെ മസ ലകളർഞ്ഞാല് മഞ്ഞള് പിന്നെ പെര്‌ഞ്ചീ
വ
മ് മ് മോളകും പൊടി ഇടൂല കൊർച്ചിടും ഒര് ആ ര് കളറിന് ആ പിന്നെ മഞ്ഞപ്പൊടി ഉം മല്ലിപ്പൊടി പെരിഞ്ചിരകം കുറച്ച് മുളകും പൊടി ഇടും പിന്നെ ബിരിയാണി മസാല പിന്നെ കറിവേപ്പ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് തൈര് ഒക്കെ പാർന്ന് നല്ലവണ്ണം ഇളക്കും ഇളക്കിട്ട് പിന്നെ മസാല മസാല ഇടും
ബിരിയാണി ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടി ഇല്ല ഉണ്ടാക്കി നോക്കാം മന്തി ഒക്കെ ബിരിയാണി
അത് ശരി ആഹ് പഠിക്കാൻ നമ്മള് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ തന്നെ നമുക്ക് മതി മനസ്സിലാവും പിന്നെ കോയി ഇളക്കും എന്നിട്ട് ഇളക്കിയിട്ട് ആദ്യം ചോറൊക്കെ വേവി വെക്കും പിന്നെ ആ വെച്ചിട്ട് അത് ഊറ്റി വെച്ചി
എളുപ്പാണ്
ആഹ് അതെ എല്ലാവരെയും ആണ് അങ്ങനെ തന്നെ പഠിക്കും
എങ്ങനെ ഗ്യാസുമല് ആണ് വക്കല് അതോ
അല്ല അടപ്പത്ത് തന്നെ വെക്കാറ് അങ്ങനത്തെ
ആഹ്
ഈ ഇതാക്കൂല്ലേ ക്യാരറ്റൊക്കെയായി
ആഹ് ക്യാരറ്റ് വെള്ളത്തികൂടും പിന്നെ എണ്ണേൽ ഉള്ളി വാ ഇടും പിന്നെ ഉള്ളിയെ കുറച്ച് പാ അതാ പിന്നെ നമ്മള് അതങ്ങനെ ചെയ്യാൻ മതി വേറെ ഇതാവുമ്പോ ചോറിന് മുകളിൽ ഇടാനല്ലേ പിന്ന സവാള നല്ലോണം വാട്ടീട്ട് ക്യാരറ്റും കുറച്ച് ച്ചിടും അങ്ങനെകോരി വെക്കും എണ്ണേ എണ്ണ എണ്ണേന്ന്
ഉള്ളി ഇതൊക്കെ വഴറ്റി വേറെ വെക്കൂലേ അങ്ങനെ ഉള്ളിക്കെ വായ്
ആ ഉള്ളിയൊക്കെ ആദ്യം വ ആഹ അങ്ങനെ ഇവിടെ ചോ
ഏലപ്പുഴ ഇട്ടൊട്ക്കാഞാ
അങ്ങനെ ആക്കും ഉള്ളി സവാള കട്ടില്ലാതെ ആ കട് പില്ലാതെ ആ നേരിയതായിട്ട് നമ്മള് അരിയും എണ്ണയില് വിട്ടിട്ട് അത് അവരോട് ബ്രൗൺ കളറാവുന്ന വരെ എളക്കും
അങ്ങനെണ്ടാ
ആ കോരി വെച്ചിട്ട് അതിലേക്ക് അണ്ടിയും മുന്തിരിയൊക്കെട്ട് കുറ കരുവേപ്പിടും അങ്ങനെ ച്ച് ക്യാരൊറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ കോരൂം
അടെ പിന്നെ വേറെ മാറ്റി വെക്കൂല്ലേ
ആ വേറെ മാറ്റി വെക്കും എന്നിട്ടാ ചോറ്റിലേക്ക് മുകളില് പിന്നെ ടൂർണമുകളിലേക്ക് അങ്ങനെ വിട്ടു വെക്കും ന നല്ല സൂഖ വാ ബരിയാണിവെക്ക നമക്ക് നമ്മൾ വിചാരിക്കും
ആ മന്തിയാംപോ വീട്ടില് പക്ഷെ കൊറേ ഉള്ളിന്നൊക്കെ നമ്മള്
ആ നമ്മള് ര രണ്ടാളാണ് നമ്മുക്ക് അരിഞ്ഞുണ്ടാ ക്കണങ്കിൽ ഒരാള് വേണം പണിയാണ് രാവിലെ ആയാല്
മറ്റേനാവുമ്പോ അത്ര പണി
ആഹ് പണിയില്ല പണിയില്ല സാധനം കൊറവാണ്
അതാവുമ്പോ അത്ര പണിയില്ലല്ലോ സാനം വാ കൊറവാണ്
കടിഞ്ഞ
ആഹ് ഇതാവുമ്പോ കൊറേ നേരം ഉള്ളി തക്കാളിയൊക്കെതാക്കണ്ടെ
ആതെ
ഞാൻ പിന്നെ അയിമക്ക് ഇതുവരെ നോക്കിട്ടില്ല വെച്ചൊക്കാത്തോണ്ടേ കൊറച്ചൊന്ന് ഇങ്ങനെ ഇത്തിരി വെച്ചോക്കിയാണ്ട് അങ്ങനെയൊക്കെ ക ഏതോ
ആഹ് നോക്കിട്ട്ന്നോ ഞാനും അങ്ങനത്തന്നെ അങ്ങനെ പഠിച്ചത പഠിച്ചതാണ് നമ്മളങ്ങനെ പഠിച്ചിട്ടാ ആഹ്
അങ്ങനെക്കെ പടിക്കണ് ആ പ്പോ ഉൾ ആ പ്ലസ്ടു മുഴവനാക്കിട്ട്ണ്ടാകും ലെ ഇങ്ങള്
ആ പ്ലസ്ടു വു വുള്ളാക്കിണ് ഇപ്പ അ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണോ അതോ
ആ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ട്
ഉം ഹസ്ബൻഡ് ഇവിടെ ആ ങ്ങടെ കടയിലാണ് വർ ക്ക് ചെയ്യുന്നെ
എന്നാ പിന്നെന്താ അ ആഹ് പ്രത്യേകിച്ചൊന്നുംല്ലല്ലോ ശരി ആ ആ